ഹലോ എന്തൊക്കെയാ വിശേഷങ്ങള്
നല്ല വിശേഷം കേൾക്കല്ലേ
ഒരു സൗണ്ട് കേൾക്ക്ന്നില്ലേ ആ അപ്പം കേൾക്കുന്നുണ്ട് ഓക്കെ
ബുദ്ധിമുട്ട് മ്മ് എന്താ എന്താ ഓ ചോറന്നു താ റൂമക്കെ എത്തിയാണ്
ആ ആ കഴിച്ച് എന്തൊക്കെയ എന്നിട്ട് ആ കിടക്കാന് കിടന്ന് മക്കളൊക്കെ കിടന്ന് ഇപ്പ ഞാനി ഇപ്പോ എല്ലാം കഴിച്ച പിന്നെ ഇപ്പൊ ഇതിനായിട്ട് കൊന്നതാ കൊറച്ചേരം
ഫ്രീയായി പിന്നെ എന്തൊക്കെ
ചില ടൈമിൽ ഒന്നും
എന്നിട്ട് പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷങ്ങൾ തന്നെ ആ മക്കളൊക്കെ എത്ര ആളാ
ആ എനിക്ക് മൂന്ന്- മൂന്ന് ഗേള് മ് വലിയോള് പ്ലസ് വണ്ണ്ക്ക്- പിന്നെ മറ്റോള് അഞ്ച് ചെറുത് റുത് നാല് വയസ്സ് നിങ്ങൾക്കോ
എനിക്ക് മൂന്നാണ്
ആഹ വലുത്
മൂത്ത മോന് ഇരുപത്തിമൂന്ന് വയസ്സ് രണ്ടാമത്തെ മോള് പത്തൊമ്പത് വയസ് മൂന്നാമത്തെ മോള് പന്ത്രണ്ട് വയസ്സ്
ഉം പഠിക്കേക്കാരല്ലേ മക്കളൊക്കെ
ആ ഫാഷൻ ഡിസൈന് പഠിക്കാ മോള് നിക്കാഹ് കഴിച്ച്ക്ക്ണ്
ആ
ഇത്രാ ക്ലാസ്സില് മോന് മോന് ഞ്ചര മൊബൈും കടിക്ക മ് ക്ക്‌റ് ഗാസ് ഗെയിം ആ
ആ ആ
മ് ക്കാ നാട്ടിലാണോ
എങ്ങനെ ആഹ ഡൈവറാണ്
ആ ഡ്രൈവറാണ്
പിന്നെ നിങ്ങളൊക്കെ
ന്താ വീട്ടില് ങ്ങള്ന്നെ ഉള്ള് ഞാ മക്കളും തന്നെ ഉള്ള് വേറെണ് ഉം
പിന്നെ എന്തൊക്കെയന്ന് എന്തെലും ഫുഡ് കു കു എന്താ
ഇപ്പം ഇന്ന് കാര്യമായിട്ട സ്പെഷ്യലയിട്ടൊന്നും ഉണ്ടായിട്ടില്ല മ്
ആഹ ഉ ആഹ മഴ ഉണ്ടാ
മഴയ്ണ്ട് ഇന്ന് ഇന്ന് മഴയ്ണ്ട് ഇപ്പോൾ നാല്സയിട്ട് നല്ല വെയിലായിരുന്നു ന്ന് ഇപ്പഴ്‌ മഴ മഴക്കാറ് ഇങ്ങനെ മഴ ചാറി കൊണ്ട് ന്നിട്ട്
ആ വെയ്യ അന്നര് വഴണ്ട് ല്ലെ മെഞ്ഞാന്ന്ക്കെ ഭയങ്കര വെയില് തന്നേഅല്ലലെ കാലാവസ്ഥ
ട്ട് പോയന്നോ
ആഹ വീട്ടക്ക് പോയിനു കഴിഞ്ഞ ആഴ്ച പോയിന്ന ചെറിയൊരു പരിപാടി ഉണ്ടായിനു അനിയന്റെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊ സെറ്റാക്കാലെ
ആഹ ശരി പിന്നെ ബെയില് ഈവ് കിട്ടിയപ്പ പോയില്ല മുഹറം ബത്തിന്റെ
ആഹ അതിനെന്നെ
ഏ
അതിനന്നെ പോയത് മ് വീട്ടില് പണിയും കാര് എങ്ങളൊക്കെയാണ് പിന്നെ ചെറിയ പണി കാര്യങ്ങളൊക്കെ റൂമൊക്കെ സെറ്റ് ആക്കാന്
ആ അപ്പൊ അയിന്റെ സഹായത്തിന് നിനൊക്കെ പോയിട്ടുണ്ടാവുംല്ലേ അറിയാ
ആഹ അത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് വേണം ഒന്നും കൂടി പോയിക്കൊടുക്ക അനെ ഹ് മറ്റയ്ക്ക്
ഉം ഉ ഉ അവിടെ വീട്ടിലാര ഉള്ളത് അരൊക്കെയണ്ട്
ആഹ എനിക്ക് രണ്ട അനിയത്തിമാരും പിന്നെ രണ്ടാങ്ങളമാരുംണ് അനിയത്തിമാരോക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇപ്പ ആങ്ങളാര് ഇപ്പ ചെറുതാണ് ഒന്നൊക്കെ കല്യാണം കഴിക്കാൻ ഇപ്പൊ പഠിക്കണ്
ആഹ ആ ഒരാത് കഴിഞ്ഞോ
അവലത നിക്കാഹ ആഹ അടുത്ത ആഴ്ച ഉ മ് പിന്നെ ഇങ്ങക്ക് ആരൊക്കെള്ളത് നിങ്ങക്ക്‌ ആരൊക്കെയ ഇള്ളത്
എനിക്ക് ഒരുപാട് ആള്ണ്ട് അല്ല ഞാന് നാല് ആങ്ങളാര്ണ്ട് നാല് ആങ്ങളമാര് മൂ നാല് ആങ്ങളമാര്ണ്ട് മൂ മൂന്ന് ജ്യേഷ്ഠതിയേള്ണ്ട് മ്മിംപ്പില്ലട്ടോ മ്മിംപ്പിം മരിച്ചു രണ്ടാങ്ങളമാരും മരിച്ചു
ഉം ഇങ്ങളാ ചേർത്
ആ ഞാന ഏറ്റവും ചെറുത്
ഉം
ഇനി രണ്ടാങ്ങളമാരുണ്ട് മൂന്ന് ജേഷ്ടത്തിയാളുണ്ട് അങ്ങനെ വലിയൊരു കുടുംബാണ്
ആ അതൊക്ക നല്ലതാണല്ലോ കുടുംബം വല് താവ് ണേ ഉം ഇന്ക്ക് ഇഷ്ടാണ് അങ്ങനെ കുടുംബം വലുതാകണതന്നെ നല്ലത്
അതെ അതന്നെ
ഉം നമ്മക്കാരിം ആ
ഞങ്ങ ഓരോ കല്യാണം കഴിച്ച് കുടുംബം കുട്ടികളും പേര കുട്ടികളൊക്കായി വീട്ട്ക്ക്പ്പോ ഞാന് കഴിഞ്ഞ ഞാറായ്ച്ചേ
ഉം ഉമ്മയ്റ്റു ഇല്ലാത്തോണ്ട് പിന്നെ വല്ലാതങ്ങ്ട് പോവുണ്ടാവൂലല്ലേ
പോയിങ്ങാണ്ട്ങ്ങനെ പോരും പിന്നെ
എന്തെങ്കിലൊക്കാവശ്യത്തിന് പോവൻ
രണ്ടൂസം ഉസ്കൂളും മദ്റസേം ലീവിട്ടിയെങ്കിലേ നിക്കാൻ പറ്റു ഒള്ളൂ അല്ലേ ഞാൻ മോനും വളാഞ്ചേരി മോൾ പോണത് മോളും വളാഞ്ചേരിയാ പഠിക്ക്ണത്
ഉം അപ്പൊ അവിടെ നിക്കാ മോനവിടെ നിക്ക് നിന്ന് പഠിക്കാ
അല്ല അല്ല ഓനും പഠിക്ക്അല്ല ഓൻ ബേ ജൊബേ ജോലീ കേറിയേക്കണ് കടേല് ഉം മോള് വളാഞ്ചേരി ഫാഷൻ ഡിസൈനിങ്ങിന് പോവാ അപ്പോ ൻ്റെ വീട്ടീന്ന് പോവാൻ ബുദ്ധിമുട്ടാണ്
ആഹ്
അപ്പോര്ക്ക് ഭക്ഷണം കൊണ്ടോവാനും പോവാനും ഒക്കെ ഒരുപാട് ലോങ്ങാ അങ്ങനെ ഉം അത് കാരണം ഇള്ളപ്പോ വിരുന്നൊന്നും പോ നടക്കൂല
വേറെന്തൊക്കെയാ വിശേഷം
കൊഴപ്പല്ല്യാതിങ്ങനെ പോണ് അല്ലെ മഴ ഇപ്രാവശ്യം കൊറവാ ആഹ്
ഉം അടുത്ത മാർ മാസണ്ടാവുംന്നൊക്കെ പറയണ് ണ്ട്
മഴ പെയ്തിട്ടില്ലെങ്കിലാകെ ബുദ്ധിമുട്ടി ഉം
കഴിഞ്ഞോറൊക്കെ ഒരു വെള്ളം പിന്നെ ഉരുൾപൊട്ടലും അങ്ങനത്തെ കാര്യങ്ങളു ആയിട്ട്
കഴിഞ്ഞ കഴിഞ്ഞ റാശം ഉരുൾപൊട്ടല് ഉം അയിന് മുന്നേക്കെ വെള്ളപ്പൊൺ ക്കം കൊണ്ട് വെള്ളപ്പൊക്കം ഇപ്രാവശ്യം തൊടക്കത്തി തന്നെ ഒരുപാട് കാ റ്റും ഇതൊക്കായിട്ട് കൊറേ അങ്ങനൊക്കെതായില്ലേ ഇടിം ആ നാലാള് മിന്നലില് മരിച്ചു
ആഹ് അതിക്കുറി ആഹ് കൊറേ അപകടങ്ങള്ണ്ട്
മഴൻ്റെ തൊടക്കത്തിത്തന്നെ ഇടിമിന്നലോടീറ്റ് ഇപാവശ്യം ഈ ഒരു രണ്ടായിരത്തി ഇരുവത്താറ്ക്ക് കടന്നിട്ട് ഒരുപടി ദുരന്തങ്ങള്ണ്ടായി അല്ലേ
എങ്ങനെ
രണ്ടായിരത്തി ഇരുപത്താറ്ക്ക് കടന്നിട്ടേ ഒരുപാട് ദുരന്തങ്ങള്
ആ ദുരന്തങ്ങള് കൊറേയിങ്ങനെ കേക്ക്ണ്ട് അപകടങ്ങളും പ റ്റിയതും പിന്നെപ്പ മനുഷ്യന്മാരായിട്ട് കാട്ടിക്കൂട്ട്ണ കൊറേയിണ്ട്
അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും തമ്മില് തമ്മില് അതെ ഭാ ര്യ ഭർത്താവിനേയിറ്റും ആയുധം ആ
ഇന്നട്ട് മക്കളൊക്കെ കെടന്നോ
ആഹ് അതാ മോള്ക്ക് അതാ ഫോൺ വിളിക്ക്ണ് മരുമോൻ വിളിക്ക്ണ്ട് മറ്റുള്ളത് ടേബിളുമ്മ ഇരുന്ന് ദേ ടേബുമ്മ ഇരിക്ക്ണു ഇപ്പെടുത്തേക്കാൻ പറയണം കളിക്കും മോ എത്തീടില്ല മോൻ കൂട്ടരേയിട്ട് കടപ്പൊറത്ത് പോയതാ തീ
ഏയാ ആഹ ആഹ
പിന്നെപ്പോ എന്തൊക്കേ പണ്ടത്തെ കാലൊക്കെ നല്ല രസല്ലേയിനോ അങ്ങ്
ആഹ് പണ്ടത്തെ കാലൊക്കെ നല്ല ഉഷാറാ ആ കാലംനീ നമ്പക്ക് തിരിച്ച് കിട്ടൂലല്ലോ? ഏഹ് ഇപ്പത്തെ കുട്ടികക്കാത്ര രട് രസൂല്ല്യ.
ഉം ഒര് രസൂല്ല ഓല് നേരം വെള്ക്ക്ണ വ
ആഹ് വൈന്നേരവടെ ഫോണുമ്മെൽ അതെ ഓലെ ലോകതാണ്.
ഉം കറങ്ങുക
നമ്മള ലോകതല്ലല്ലോ?
ഉം ആ കാലം തിരിച്ച് ഞമ്മക്കന്നെ ആലോയിച്ച എന്തോരു സങ്കടാന്നറിയോ? ഞാമ്മക്കളോട് പറയും സ്കൂൾ ജീവിതാണ് രസം. അത് കഴിഞ്ഞാ
അതെ ഉ ഇ പംസ്കൂള് പൂട്ടിയാലും കുഴപ്പമില്ല സ്കൂള് തുറന്നാലും കുഴപ്പമില്ല. അതെ ഉ ആഹ നമ്മുക്ക് പൂട്ടുമ്പോ എന്തോ ഒരു സങ്കടയന്ന്.
ആഹ് സ് ഞാന അന്റെ പറഞ്ഞോക്ക് സ്കൂള് ഇല്ലാതക്കുമ്പരം തുറന്നി തുറന്നിട്ടെങ്കിൽ തുറന്നിട്ടെങ്കിൽ ഇവളിപ്പോ പ്ലസ് വൺ അഡ്മിഷൻ എ എന്ന് സ്കൂൾ പൂട്ടിക്കണ് ഇപ്പളും സ്കൂൾ പോണ ആവശ്യംഒന്നുമില്ല.
യൂണിഫോം ഒരുരിക്കലും. പുസ്തകം പൊതിയൽ. അത് അത് ദിവസ
ആഹ അതൊക്കെരു എന്തൊക്കെയ ഒരു ഇന്തേനു മ്മക്ക് അറിയില്ല. ആല് ഒരു ബുക്ക് കിട്ടണതൊക്കെ ആലോചിച്ചാല്. ചിറിച്ചാണ് വരിക കാരണം ഒരു ബുക്ക് കിട്ടിയാല്.
പിന്നെ ഒരു പാനൊക്കെ കിട്ടണെങ്കിലേ. ഒരു പേനൊക്കെ കിട്ടാത്തത്ര ഒരു പൂതിയായിരുന്നു. ഇപ്പൊ പേനൊക്കെ പെട്ടിയൊക്കെ കൊടുന്ന്ക്കല്ലേ?
എങ്ങനെ
പേനകൊക്കെ എന്തൊരു പൂതിയായിരുന്നുന്ന്റിയാം.
ആ പേന എല്ലാം അങ്ങനെ തന്നെയന ഇപ്പോക്കൊക്കെ ഇഷ്ടമാ
ആഹ ഇപഞൻ
എങ്ങനെങ്കിലൊക്കെ ആയിട്ട് നമ്മള് ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടു
അതെ അതെ
പറയുമ്പത്തിനേ
ഉം ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും അറിയാതെ വളരയാണ്. അതാണപ്പോ ഒക്കെ സ്വഭാവം അങ്ങനെ ആവണത്എല്ലാരും.
ആ അപ്പ ഇന്നലോ കണ്ടില്ലേ ഒരു പ്ലസ് കണ് അഡ്മഷൻ ക്ഷൻ കിട്ടിയിട്ടില്ലാര ഒരു കുട്ടി പിന്നെ ഈ അലോട്ട്മെന്റിൽ ആ കുട്ടിക്ക് കിട്ടീക്കും എന്നിട്ട് തൂങ്ങി മരിച്ചു.
ഏ് ഞാാ അത് കി ഈ രണ്ട് മൂന്ന് ദിവസ ഇതിന്റെ തിരക്കിലല്ലേ അപ വല്ലാതെ വ നമ്മുക്ക് പോ തൈമ് കിട്ടിട്ടില്ലല്ലോ?
അങ്ങനെ കാസർഗോഡ് അതാണ് കുട്ടികളുടെ മനസ്സ് അപ്പ ഇതില ഇപ്പ ഈ അലോട്ട്മെന്റൽ ആ കുട്ടിക്ക് കിട്ടീക്കും.
കട്ടിട്ടണ്ടാവും അത് കാത്തിരിക്കാ മല്ലയാ.
അതന്നെ അതാണ്പ്പോ കുട്ടികളോ അവസ്ഥ
അപ്പൊ നമുക്ക് കിട്ടിയിട്ടല ഇടകിൽ വീണ്ടും കൊടുക്കാ.
അതന്നെ കിട്ടാത നക്കൂലല്ലോ?
ജീവിതമാണ് കളഞ്ഞാ പിന്നെ എന്താണ്. ഓരാണ് പോയി ആ മാതാപിത ഇതാക്കളെ പിന്ത്തെൊരു വേദന തീർത്താ തീരെ അതൊന്നും മക്കള അതൊന്നും ചിന്തിക്കൂല ഇപ്പൊ ഒന്നാണ്തായ അപ്പക്ക്
പിന്നെ നിങ്ങളവിടെ തോ പുഴ തോട് അങ്ങനെ എന്തെങ്കിലു. മൊക്കെ ഉണ്ടോ നിങ്ങ
തോട്ട്ക്ക് ങ്ങള് പോവലില്ല തോടുണ്ട് ഇവിടെ അടുത്തിണ്ട് എക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ല തോടാണ് തോട്
ഉം പാടൊക്കെ ഉണ്ടാ
ആ പാടണ്ട് തോട് പാടക്കെണ്ട്
എന്തെന്ന് രാവിലെ കടിണ്ടാക്കിയ
ഇന്ന് രാവിലെ പൂരം വറത്തതറിയോ പൊടി വറക്ക്ക
ആ എങ്ങനെയ ഒന്ന് പറഞ്ഞെ
പുട്ടുപൊടി പുട്ടുപൊടിക്ക് ഇതാകും പോലെതിർ അതുപോലെതിർ ഉതിർത്തുക എന്നിട്ട് ഉള്ളി അരിഞ്ഞ് എണ്ണക്ക് ച്ചിട്ട് അതിലിട്ട് പൊടി ങ്ങനെ വറക്കുക പാകർവായി വരുമ്പോ തേങ്ങെം പഞ്ചസാരെം ഇട്ടിട്ട് കയ്ക്ക
വെവിക്ക്യെ
അല്ലാ തേങ്ങ പഞ്ചസാരിട്ട് കഴിക്ക്യ ആ അതാ ഉള്ളിലും ഏണ്ണിലുംട്ട് ങ്ങനെ വറ്ത്ത് ആ ആ പുട്ടുപൊടി വറ് ത്ത് ക്ക
ടേസ്റ്റ് ണ്ടോ തേങ്ങ നല്ലോം വാണ്ടിരും
ആ ഇവെടെ മക്കക്ക് ഭയങ്കര ഇഷ്ടാണ്
തേങ്ങ വാണ്ടിരൂല്ലേ
ആ തേങ്ങ വാണം
ഉം തേങ്ങേം പഞ്ചാസാരേംട്യ ശക്കരയാണോവ്ട
ആ തേങം പഞ്ചസാരിം
ഉം പുട്ടുപൊടി പുട്ട് വറുത്ത് വറുത്ത് വറപ്പുട്ട്ന്ന് പറിണാണോ
ഏ
വറപ്പുട്ട്ന്ന് പറയ്ണതാണോ ഞങ്ങള് വറുപ്പുട്ട് പറയും തേങ്ങ ടും പഞ്ചസാര ന്നും ടൂല
അ ന്നിട്ട് എങ്ങനെ ണ്ടാക്കാ
അങ്ങൻത്തന്നെ വെള്ച്ചെണ്ണേല് പിന്നെ വാട്ടീട്ട് ഓരോന്ന് വറുത്തിപ്പുട്ട് വറ്ത്തെട്ക്കും
അ ചെലത് ന്താണ് ഔലോസ് പൊടിയോ
ഏ
ഔലോസ് പൊടി ചെലര് ഔല ഔലോസൊടി റിം തോന്നുന്നുണ്ട്ല്ലേ
പ്പല്ല പുട്ടുപൊടി ഞമ്മള് സാദാ പൊട്ച്ച്ണ പൊടില്ലേ അരിപ്പൊടി
ആ ആ അതൊണ്ടും ണ്ടാക്കാ പക്ഷെ അതിലേറെ സുഖം ഇങ്ങനെയാണ് പുട്ടുപൊടിയണ്ടാണ്
ആ പെട്ടെന്നത് സിമ്പ്ളായിട്ടമ്മള് അത്യാവശ്യക്കെ
അങ്ങൻ തന്നെ പ്പ അതന്നെ സംഭവം പലോട്ത്ത്ക്കും പലെ പേരാണല്ലോ ഓരോന്നിനും
ആ ഇന്നാ ശരി പിന്നെ വിളിക്ക ന്നാ അയ്ക്കോട്ടെ